ഹലോ ആഹ് കേൾക്കൺ കേൾക്കൊന്നുണ്ടോ? എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം. അവിടെയോ?
ഇവടെ നല്ല വിശേഷം
ഊണ് കഴിഞ്ഞു തെ വിശ്രമത്തിലാണ്.
മഴയുണ്ട അവിടെ മഴ?
മഴ ഇല്ല. ഇന്നും ഇന്നലെ മഴയില്ല വെയിലാ വെയില്ന്ന് പറയാന് ആഹ് നല്ല വെയിലില്ല എന്നാലും വെയിലുണ്ട് അങ്ങനെ
ഉം
അങ്ങോട്ടേങൊ?
ഇവിടെതാ ഇന്നലെ ഇന്നക്കെ ഒരു വെയിലുണ്ടാർന്ന്.
ആഹ്
ഉം ഫുഡൊക്കെ കഴിച്ചാ? ആഹ് തുണികളൊക്കെ ഒണങ്ങി കിട്ടി.
ഉം മഴ പെയ്താ പിന്നെ ന നമുക്കതൊരു പണിയാണല്ലോ.
ആഹ് അതെന്നെ എന്താന്ന് ചോറിന് കറിയൊക്കാ
കക്യാരറ്റും കുറച്ച് ബീൻസും ഉണ്ടായിരുന്നു അങ്ങനെ അത് മിക്സ് ചെയ്തിട്ട് തോരനും വെച്ചു
ആ വീട്ടിലുണ്ടായിുന്ന പച്ചക്കറിയക്കെ വീ വട്ടുണ്ടായിരുന്നാ പോക്കാടകും മേടിക്കണതാ
ആഹ് ഇല്ല കഥ ന്നും മേടിക്കണാ
ആഹ
ഉ അവിടെെ പച്ചക്കറി പച്ചമുളക് വൈദന അങ്ങനെ ഒക്കെ ഉണ്ട് അല്ലാ
ആഹ ആഹ ഇല്ല അവിടെ അതിനുള്ള സ്ഥലംല്ല എല്ലാം പുൊറത്തന്ന് വാങ്ങിക്കാണ് കടകളിൽന്നും മേടിക്കന ആ
പച്ചമുളക് അങ്ങനെയൊക്കെക്ക ആഹ ചക്ക മാങ്ങ അതെല്ലാണ്ട്
അക്കെ ഉണ്ടായിരുന്നു ആഹ ആഹ് ആഹ് മങ്ങയുടെ സീസൺ കഴിഞ്ഞില്ല ആഹ
എന്ത മാങ്ങ
ചക്ക ചക്ക അടയൊക്കെ ഇണ്ടാക്കുവ ചക്ക ഇടൊക്കെ ഇണ്ടാക്കുവ
അ അ ഉണ്ടാക്കാനൊക്കെ അറിയാം എവിടെ മക്കൾക്ക് ഇഷ്ടല്ല പിന്നെ
ആഹ ആ അ തന്നെ ആഹ ആ അത്രണാ്പോട്ട് നോക്കൂല ഏർ
ഞാന മറ്റേത് പിന്നെ എല്ലാർക്കുംും കൊടുക്കും അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കും
ആഹ
ഉ ഇപ്പൊ ചക്ക പുൊഴുക്ക് ഇണ്ടാക്കിയാ കായിിക്കോ
മാങ്ങിയൊക്കെള്ളാന്ന് ഇണ്ടായിർന്നപ്പ ന്നിട്ട് ഞങ്ങള് ചക്ക വെറുതെ ഒൽത്തും വെറുതെ തോരം പോലെ ഉള്ളി മുളകൊക്കെ ചല ചതച്ചിട്ട് ഒലുത്തും
അതെങ്ങനെയാന്ന് പറഞ്ഞന്നേ
ഉള്ളി മുളകും ചതച്ച് ചക്ക വേവിച്ചു കൊണ്ട് ഉള്ളില്ലേ ചോമന്നുള്ളി ആഹ് ചക്ക വേവിച്ചു മറ്റേ ചുമന്നുള്ളിയും വെളുത്തുള്ളിയക്കല്ലേ ഉണക്ക മുളക് ആ അതൊക്കെ ഇട്ട് അതൊക്കെ ഇട്ട് ഇങ്ങനെ ഒലത്തി എടുക്കും ക്കാ തോരം പോലെ ആക്കി ഇട്ക്കും
ആ എടുക്കും അല്ലാണ്ടെ അത് അപ്പൊ ഇങ്ങനെല്ല ഒടഞ്ഞു ഇരിക്കൂലേ ചക്ക
ഇല്ല നമ്മള് വേവിക്കുമ്പോ ഒരു ചെറിയൊരു നനവൊക്കെ ഇണ്ടല്ലോ
അതെ ആ വലിയച്ച കഷ്ണം കഷ്ണം ആണോ കിടക്ക
ആഹ് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞുകൊ ണ്ട് നമ്മള് ഉള്ളി മുളകൊക്കെ ചതച്ചിട്ട് ഒലത്തിത് നല്ലതാണ് ചക്ക നമ്മള് അധികം വേവില്ലെങ്കിൽ ആവിയാക്കി എടുത്താലും മതി അപ്പൊ വെന്തോളും അല്ലെങ്കി കുക്കറിലിട്ട് ആഹ് ഒടഞ്ഞു പോവൂല ആവിയേറ്റി എടുത്താ നമ്മള് ബല്ലി പാത്രത്തില്ട്ട് ആവിയേറ്റിട്ത്ത ഒടഞ്ഞു പോവൂല കുക്കറിൽ ഇടുമ്പോ
ഒടഞ്ഞു പോകും
ഞ് പോവൂല
ആഹ് ആ എന്ന അതൊന്ന് പറഞ്ഞേരോ അങ്ങനെ ഒന്ന് വെച്ച് വെച്ച് നോക്കാലോ മ്മള് ആവിയേറ്റി ഇട്ക്കലേ
ആഹ് ചെറിയ കഷ്ണങ്ങളാക്കിട്ട് ആവി ഏറ്റിയിടുത്തുകൊണ്ട് ഉപ്പ്ട്ണോട്ടാ
ആഹ് ആ എന്നിട്ട്
എന്നിട്ട് നമ്മള് ഉള്ളി മുളക് ചതച്ച് ഒലത്തണം
അതെ ആഹ വേസ്റ്റ് ഉണ്ടാവൂലേ വെളുത്തുള്ളിയും ചെറിയ ഉുള്ളിയും ഉണക്ക ക്ക മുളകും ലേ
അതെ ഞാൻന്നാ ട്ട ഇതാദ്യയിട്ട് കേക്കാട്ടോ
ആ അല്ലേ
അങ്ങനൊന്ന് ചെയ്തോക്കണം മൂത്ത ചക്കരിയാല്ലേ മൂത്ത ചക്ക ചോള മ്മ്
മൂത്ത ചക്ക ചൊള അരിഞ്ഞ്
ഉം ഓക്കെ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം പിന്നെ അട എങ്ങനെ ഇണ്ടാക്കാറ്
അവിട തേങ്ങി ശർക്കരിം പൊടിയൊക്കെ ഇട്ട്
ഉം ഉം ചക്കാ മികസിയിലടിച്ചിട്ട് ഇതിനകത്തെേകിടെ
ആഹ് മിക്സീലടിച്ചു ആ അങ്ങനെണ്ടാക്കും അല്ലാണ്ടും തേങ്ങി ചെരണ്ടി ശർക്കരക്കെ
ഇല്ല മിക്സീൽ അടിച്ചിട്ട് ഇല്ല ആ നമ്മള് വാഴലയില് പൊതിഞ് ആവില് വേവിച്ചെടുക്കും ഇഡിലി പാത്രത്തിലിട്ട് വേവിച്ചടുക്കും
ആഹ അരി മ്മളെ വറുത്തരിപ്പൊടില്ലേ ആ അരിപ്പൊടിയും തേങ്ങായും ശർക്കരും
ശർക്കരയും തേങ്ങയും ഇലക്കൊക്കെ പൊടിച്ചിടും
ആഹ ഈ അരിപ്പൊടിയിലേക്ക് ആഹ അല്ല നമ്മള് ശർക്കര പാനീയാണോ ഒഴിക്കാ
ശർക്കര പാഞ്ഞിഒഴിക്കും, ആഹ് ആ ശർക്കര പാഞ്ഞി ഒഴിക്കും
ആഹ
അരിപ്പൊടി നമ്മൾ വെറുതെ ഇട്ടാ മതി കുറച്ച് ആ ശർക്കരപ്പാനി നമ്മൾ ഒഴിച്ച് അതിലിട്ട് മിക്സ് ചെയ്യും ആഹ ആ അരിപ്പൊടിയും കുറച്ച് മതി
ആഹ ആഹ അപ്പൊ മനസിലായി
അടിച്ച് അരിപ്പൊടിയും തേങ്ങീമം ശർ മക്കരയും ഏലക്കയൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്തു കൊണ്ട് നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞ് ആ-
ആ അറക്കെടുക്കും നമ്മള് ആ അരി അരി പൊടി കൊണ്ട് അരിപ്പൊടിനകത്ത് നമ്മള് തേങ്ങായും ശർക്കരയും വെക്കുന്ന അട പോലെ ഉണ്ടാക്കുകല്ലേ
ആഹ അട പോലെ
ആഹ മനസ്സിലായി ആഹ് അപ്പ മനസ്സിലായി അതൊന്ന് ചെയ്തോക്കണം അതെ ഒരു ചക്ക വീണ് കടക്കണു ഞാനിപ്പോ അടുത്ത് പെരേക്ക് വിളിച്ചു ഒരാൾ വന്ന് കൊണ്ടോയി ണ്ട് അപ്പ എന്നാ അതിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് ചെയ്തോക്കണം വൈകുന്നേരം പലഹാരത്തിനത്ണ്ടായി കൊറച്ചുണ്ടാക്കിയ അതുപോലെ വാഴലയ്ക്ക് പകരം നമ്മുടെ മഞ് എന്തിന്റെ
എടന്ന എടന്നലാന്ന് പറ ഇവിടൊരു നീളള്ള ഇല അല്ലെ
ആഹ് നമ്മള് കറവാപ്പട്ടയുടെ ഇല പോലത്തെ
ആഹ അത് തന്നെ അതില് ഇട്ടാലും നല്ല ടേസ്റ്റ് ആണ് അതില് വച്ച് നമ്മള് കാവേറ്റി സ്ഥലം നല്ലതാണ്
പിന്നെ നമ്മൾ മഞ്ഞളില്ലേ പച്ചമഞ്ഞളിന്റെ ഇല
ആഹ
അതിനകത്ത് അടയിട്ടുണ്ടാക്കിയാ നല്ല ടേസ്റ്റാ നമ്മള ഞാൻ അരിപ്പൊട കൊണ്ട് ആ അതെ ഹസ്ബൻഡ് അവിടുന്ന് ഗൾഫിന്ന് റൂമിൽ ആരോ പറഞ്ഞ് കൊടുത്തതാണന്ന് പറഞ്ഞു
ആഹ ആഹ് ആഹ്
ഇലേൽ ചെയ്ത്തിട്ട് നല്ല ടേസ്റ്റ്ണ്ട് അയിന്റെ മഞ്ഞളിന്റെ ഒരു ആവി ഇതിനകത്തേക്ക് കേറും അപ്പൊ ഞാൻ ആ ഇലേൽ ഒന്നും ചെയ്തോക്കട്ടെ ചക്ക
ആഹ അങ്ങനെ ചെയ്തു നോക്കന്നാ
ആ അപ്പൊ നമ്മള് അരിപ്പൊടി ഒരു കുറച്ച് സ്പൂൺ എടുത്താൽ മതി
ആ അരിപ്പൊടി കുറച്ച് ചക്ക അധികം വേണം ചക്കയുടെ ടേസ്റ്റാണ് നമുക്ക് വേണ്ടത് അരിപ്പിടി കുറച്ച് മതി തേങ്ങൊക്കെ നല്ലോണ്ണം ചിരണ്ടിയിട്ടാ നല്ലതാണ് പിന്നെ നമ്മള് മധുരത്തിന് ശർക്കര നമുക്ക് ആവശ്യത്തിന് വെച്ച് ഇടുത്തന്നല്ലതാണ്
ആ ശർക്കര നമ്മൾ ഉരുക്കി വെക്കല്ലയ്യ
ആഹ ഉരുക്കി വെച്ചാൽ മതി
ആഹ എല്ലാ സാധനവും ഉണ്ട്
ആഹ ഏലക്കിട്ട് ആഹ ഒരു നുള്ളുപ്പിട്ട് ഒക്കെ മിക്സ് ചെയ്ത് വെച്ച് കാണ്ട് ആ അങ്ങനെ ആ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റ് ആണത് ഇതുവരെ ഇണ്ടാക്കിട്ട്ളാല്ലോ അത്
ഇല്ല ഇല്ല ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഉണ്ടാക്കി
പിന്നെ നമ്മള് വെറുത ഇ ഇഡലി തട്ടിൽ ഇഡലി ഇഡ്ലി തട്ടില്ലേ അയിൽ വെളിച്ചെണ്ണ ആറ്റാണ്ട് ആ ആഹ് പാത്രത്തില് ആവി ഇറ്റടുത്താലും അയിലും നല്ല ടേസ്റ്റാണ് ഇലയിൽ ഉണ്ടാക്കിയാ
അതാണ് എനിക്ക് അതുവരെ ചെയ്തുതോക്കിട്ടില്ല ഇനി അങ്ങനൊന്ന് ചെയ്തോക്കണം
ആ ഹസ്ബൻഡ് പൊറത്താണോ
ആഹ് പുറത്താണേ
ആഹ
മഞ്ഞളയിലെ വീട്ടിൽ കിട്ടുവോ അവിടെ കിട്ട
മഞ്ഞളെല്ലാം ഇവിടെ കിട്ടലും ഇവിടെ കുറവാണ് ഞാൻ വാഴലെല്ലാണ് ഇണ്ടാക്ക ല് ഇടുന്നേട അല്ലേ കിട്ടല് കുറവാണ് കറുവപ്പട്ടയുടെ അല്ലേ
ആ അതെ അപ്പൊ നമ്മക്ക് ഈ ഇടനീരല്ലാം കിട്ട ട്ടല്ല ഈ കറവാപ്പട്ടയുടെ എല്ലാം യൂസ് ചെയ്താൽ മതിയോ
ആഹ അത് കിട്ടണ അതാ നല്ലത് അതകുമ്പോ നമുക്ക് ആ ആ് വാഴലും നല്ല അതാണ് ആയല് നല്ലത് ആ ടേസ്റ്റ് അതിലാാണ്ോ നല്ലത് ആഹ നമ്മള അതിൽ പച്ച കൊടത്തും കൊണ്ട് മടക്കി ആ വീട്ടില ഇടുത്താ മതി ഉ
അ മട്ടില്ലാതും
ആഹ ആഹ അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി കൃഷ്ണിയയുടെ ടൂറൊക്കെ പോയാ
അ അങ്ങനെ വലിയ ടൂറൊന്നും പോയില്ല പിള്ളേരെയ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് നമ്മള വീടിന്റെറടുത്തുള്ള പാർക്കൊക്കെ അങ്ങനെ കൊണ്ട കാണിച്ചു കൊടുത്തു
ആഹ
ആഹ
അല്ലാണ്ട് പോയൊന്നുംല്ല ബീച്ചിലൊക്കെ പോക്കണ്ടാ ബീച്ചിലൊക്കെ പോവാറുണ്ടാ
രണ്ട മാസം മുന്നന്ന് പോയി അങ്ങനെ ഉ പോയായിുന്നോ ടൂർ പോയായിരുന്നോ
ടൂറ അടുത്ത് ലോക്കലൊക്കെ ഒന്ന് പോയിട്ടൊന്ന് നൂരോട്ടൊന്നും പോയിോന്നു പെരുന്നാളൊക്കെ അനെ ഇണ്ടായി
എന്നരുന്നാള് അടിപൊളി കഴിഞ്ഞു വെയിലും ചൂടും ആ ബീഫ് കൈിഞ്ഞ ഇന്നലെയ തീർന്നേ
അതാ ഞങ്ങളുടെയൊക്കെ നേരത്തെ തീർന്നു
അതെ ആ ഞാന് പിന്നെ വീട്ടിൽ പോയപ്പോ കൊറച്ച ദിവസം അവിടെ നി നിന്നതൊണ്ട് അല്ലെ വന്നേ അപ്പൊ ബീഫ് ഇത് ഫ്ര് അടുത്തില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ടാ പോയത് അവിടെയും കിട്ടും അപ്പൊ പിന്നെ നമ്മുക്ക്ിവിടെ വന്നാ ഇ ഉപയോഗിക്കാലചരിച്ചിട്ട് കൊണ്ടപോയില്ലേ ഉ ഉ
ആഹ ചെടിയൊക്കെ ഉണ്ടായിട്ടില്ല
ആഹ ചെടിയൊക്കെ അത്യാവശ്യംണ്ട് ആ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ട ചെടിിയ ഈ മഴ പെയ്തതുകൊണ്ട് ന നല്ല മഴയാവുമ്പോ ചെടക്ക്ൊരു സുഖംല്ലല്ലോ കുറച്ചൊന്ന് ഒരു മഴ നല്ല മഴയാണ് പോകണം
വേറെ കോ കോഴി അങ്ങനെയുള്ള കോഴിയൊക്കെണ്ടാ കോഴികളൊക്കെ ഇണ്ടാ ആ ഒന്നുമല്ല ആഹ ഇല്ല ഇല്ല ഇല്ല ഇല്ല അതിനുള്ള സ്ഥലം ഇല്ല അവിടെ പിന്നെ ഇവിട ആർക്കും ഇഷ്ടല്ല ആ
ആഹ കോഴിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ നല്ലതാ നമുക്ക് മുട്ട കിട്ടാനൊക്കെ ക്ഷെ എന്താും അവർൊ ഒരു അസുഖം വരുവാ അപ്പൊ നമുക്ക് വേണ്ടില്ലായിരുന്നു തോന്നോ ആഹ സങ്കടം വരുമ്പോൾ അത്രേയും
ആഹ അതന്നെ ആഹ അത് ശരിയാണ്
ഉം
വേറെന്ത വിശേഷൊക്കെ
ശരിട്ടോ എനക്ക്ൊരു പോള് വരുന്നുിണ്ടായിരുന്നു
ആഹ ഓക്കെന്നാ